ഹലോ ഹലോ
ഹലോ
ആഹ് എന്തേക്ക്യാ?
നല്ലാത്. എന്താ വർത്താനം ആഹ് കേക്ണ്ട്.
നല്ല വിശേഷം. ആഹ് നല്ല വിശേഷം. നല്ല മഴേവ്ടെ ആഹ് ചായട്ച്ച് മക്കള് എണീച്ച്ക്കൊന്നില്ലാ
ആഹ് ഹസ്ബന്റ് ഇവടെ ഇല്ല്യാ?
പിന്നെ ആഹ് പണിക്കൊയിക്ക്യ രാവിലെ പോവും
ആഹ്
കൂലിപ്പണിയാ.
ആഹ് അഹ്
പിന്നെ കടേൽ
ഇങ്ങള് എന്താ പഠിക്ക?
ആഹ് പഠിക്ക്ന്ന് ഇന്ന് മദ്രസ് ഇല്ലാത്തൊണ്ട് ഒറങ്ങ്ന്ന് ഇപ്പൊ
ആഹ് ആഹ് ആഹ്
ഉം സ്കൂള്ണ്ട്. പിന്നെ മക്കൾണ്ടോ?
ആഹ് ഒര് മോള് നാല് മാസം പ്രായായതാ
അത്രയൊക്കൊള്ളുലേ
ആ ഈ ഒരു കുട്ടിയെള്ളു.
ആഹ് ആഹ് മോള് ഒറങ്ങ്ന്നാ?
ആഹ് ഓള് ഒറങ്ങാ
ആഹ് പിന്നെ ചായൊട്ച്ചോ?
കുടിച്ചട്ടില്യ ഞാൻ ഒളെ ഒർകിക്കാണ്ട് ഞാൻ ഇവിടൊന്നു കേടന്ന്
ആഹ് പിന്നെ ഫുഡ് ഏഹ് സ്വന്തം പോരേലല്ല ഇപ്പൊ
ഞാനിപ്പ ഇന്റെ വീട്ടിലാണ്. ന്ക്ക് ഓപ്പറേഷൻ ആയതോണ്ട് ഞാന് ഇ ന്റെ വീട്ടിൽ നി ഇന്റെ ഹസ്ബന്റിന്റെ വീട്ടിലല്ല.
ആഹ് ആഹ് ആഹ് എനിക്ക്യു അങ്ങന് തന്നെന്നു മൂന്ന് മക്കള് മൂന്ന് ഓപ്പറേഷൻ
എ പം നിർത്തിയോ?
മ് നിർത്തി.
പിന്നെയൊ
മക്കള് പെൺകുട്ട്യേള
അല്ല ഒരാണും രണ്ട് പെണ്ണും ഞാൻ രണ്ടെസം വേദന സഹിച്
പിന്നെ ഹ് ഹ പിന്നെ പ്രസയിച്ച്. ല്ല ഒ ഓപ്ഷനായി
ലാസ്റ്റത്തെ കഴിഞ്ഞോ ഓപ്പറേഷന്
എങ്ങനെ
ലാസ്റ്റ്തദെയിനി ഓപറേഷൻ
അല്ല ഫസ്റ്റ്ത്തെ തന്നെ.
മ് അപ്പൊ മൂന്നു ഓപ്രഷനായിനി?
ആ
മ്
എല്ലെരും പറയൂ അത് ഭയങ്കര കുഴപ്പാ അങ്ങനെ പറ്റൂലന്നൊക്കെ പക്ഷെ അന്നെക്കെല്ലരും ങ്ങനെ പേടിപ്പിച്ചികെയിരുന്നു
എ
എനക്ക് അങ്ങനെ കൊഴപ്പായി തോന്നിട്ടില്ല നിന്നെയോ
മ് മൂന്നാക്കുന്ന് സ്കൂൾണ്ടോ?
ന്നെ ഒന്ന് ചേർത രണ്ടു വയസയികെള്ളൂ.
ഏ
കൂൾണ്ട് പറഞ്ഞേക്കണം ഹ്
ആ പ ഓ അരുണിറ്റ്ണ്ടാവുലാലേ?
ഇല്ല നല്ല മഴയല്ലേ
തണുപ്പുല്ലേ എനിക്യഭയങ്കര മടിയാ.
ഞാൻ ചോദിച്ചു ഉറങ്ങണടു ത്തോളം ഒറങ്ങട്ടെ ആഹ് പോയി എനിക്ക് വണ്ടിണ്ട് അപ്പൊ ഞാൻ വണ്ടിയിലായിക്കൊടുക്കു. പത്തുമണിയാമ്പേക്ക് ര് ഒമ്പതെ അയമ്പതിനേക്ക് സ്കൂൾ പറഞ്ഞച്ചാ മതി.
അപ്പൊ അവടെ അടുത്താണോ
അടുത്താ പിന്നെ ഞാൻ വണ്ടി ഓടിക്കും
ആ എ
കൊടുക്കും പിന്നെ
എന്നു ആക്കി കൊട്ക്കല?
ആ എന്നും ആയിക്കൊടുക്കല മദ്രസലൂയിക്കോട്ക്കു സ്കൂളയികൊടുക്കു
ഹ
പിന്നെ
പിന്നെ ന്തൊക്യെ ല്ലേ
എങ്ങനെ?
ഉമ്മയും ഉപ്പായൊക്കെ അല്ലേ
ആ ഉമ്മയ് ഉപ്പയോകേണ്ട് അനീത്തിമാര് എട്ടത്തിമാരൊക്കെണ്ട്
ആം
ഇത്തിമാരെ കല്യാണം കഴിഞ് അനിയ ത്തിമാരേയും കഴിഞ്ഞ് കുഴപ്പല്ല
ഉം
യാത്രല്ലപോവലുണ്ടോ
യാത്ര ചെയ്യാനോ
യാത്ര പോക്കുണ്ടോ
പോയിട്ട്ണ്ട് ഇപ്പൊ ഡെലിവറി കഴിഞ്ഞതിനു ശേഷം ഞാൻ പോയിട്ടില്ല
ആഹ് പിന്നെ
എണീറ്റോ കുട്ടി
ആ സൗണ്ട് കേക്കണ്ട്ല്ലേ ഹ ഹ ഹആഹ് പിന്നെ അവിടെ മഴയുണ്ടോ
ഓ മഞ്ഞ് ണ്ട്
ആഹ് ലൈബ്രറി അടുത്തുണ്ടോ
എങ്ങനെ
ലൈബ്രറി അടുത്തുണ്ടോ
മനസ്സിലായി
ലൈബ്രറി ലൈബ്രറി അടുത്തു ണ്ടോ
ആഹ് ആ പിന്നെ ആ ഞങ്ങൾക്കൊക്കെ അടുത്തുണ്ട്
ഏ
പിന്നെ എന്നാ ശരി